ഹലോ ആഹ് കേക്കാമോ ആഹ് കേക്കാം നീ ഇന്റെ അനക്കം ഒന്നുമില്ല.
ഞാന് അല്ലെ അങ്ങോട്ട് ചോദിക്കാ നിന്റെ അനക്കൊന്നു ഇല്ലല്ലോ ഞാൻ. ഇപ്പ വിളിക്കും മെസ്സേജ് ഇട്ടിട്ടൊന്നും റിപ്ലൈ ഇല്ല.
ആഹ് ഞാൻ ഇവിടൊക്കെ കൊറച്ചൊക്കെ ആയിരുന്നു അതിന്റെ അതെന്തുവാ ആഹ് അത് ഞാൻ ചെറിയോരു ഗാർഡനിങ്ങ് ഒക്കെ ആരംഭിച്ചു
ബോധോദയം കുറെ നാള് കൊണ്ടുള്ള ആഗ്രഹവാ ഇങ്ങനെ തുടങ്ങണം എന്നുള്ളത് പക്ഷെ അതിങ്ങനെ നീ നീണ്ട് പോയി
ഓഹ് ഒരുപാടുണ്ടോ ചെടികൾ അതോ തുടങ്ങിയതേ ഉള്ളോ
ആഹ് അല്ല തുടങ്ങി ഇപ്പൊ രണ്ടു ദിവസം ആയതേ ഒള്ള് എല്ലാം സെറ്റാ ക്കിട്ട് തോനെ ചെടികളുണ്ട് വാങ്ങിച്ചേടെ വീട്ടിലേക്ക് വേണ്ട ഒരു ഗാർഡന് വേണ്ടിയിട്ടാ വീട്ടില് ഒരു പൂ പോലും ഇല്ല ആവശ്യത്തിനെ അങ്ങനെ ഞാൻ വെച്ച്ട് ട്ട് ചെയ്തതാണെ അങ്ങനെ റോസയും എല്ലാം വേടിച്ച് ആ അത് അമ്മളെ ഈ പൂന്തോട്ടത്തിന്റെ ഇത് ണ്ടല്ലോ ഗാർഡൻ പെയ്യുന്നെ അതെ അവിടുന്ന് കൊറച്ച് വിലക്കൊറവ്ന് കിട്ടും എന്നാലും അത്രയും കൂടെ വേട്ച്ചപ്പോ ഒരു പത്തയ്യായിരം രൂപ ആയി ആ എല്ലാ തരം വേണ്ടേ റോസ് തന്നെ കൊറെണ്ട് അഞ്ചാറ് തരംഒള്ളണ്ട് കളർ വ്യത്യാസം ഉള്ളത് കളറ് വ്യത്യാസള്ളത് ആ അന്നേരം അത് ഒണ്ട് പിന്നെ ഇപ്പഴത്തേന്ന് വെച്ചഴിഞ്ഞാ എല്ലാ അയ്ൻ്റ പൂവ് ഒന്നും നിക്കത്തില്ല ഓരോന്ന് ക് ള്ളെ ഹെ
അപ്പല സൈസ
ആ അത് ന്നെ എന്താ ചെയ്യാ അങ്ങനെ അത് ഏ പിന്നെ കൊറെ പിച്ചി ആ പിന്നെ ഇവിടെ അടുക്ക മുല്ലയുണ്ട് ണ്ടായിരുന്നെ ആ ഇവിടെ അടുക്ക മുല്ലയുണ്ട് പക്ഷെ ആ അന്നാലും പിന്നെ അവിടുന്ന് വേറെ സൈസ് മുല്ലയൊക്കെ വേടിച്ച് പക്ഷെ അയ്നൊന്നും പൂ വന്നിട്ടില്ലേ
ആഹ്
ഇങ്ങനെയുള്ള സുറ്റി യൊക്കെ ആഗ്രഹം ഉണ്ടായ്രുന്നു ആ അത് നല്ല കാര്യം നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യങ്ങക്ക് പൂവ് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാ ആമൂൽ ഇല്ല പോയി നൗ എപ്പോഴെങ്കിലും മൊട്ടിട്ട് അത് വിരി എല്ലാകൂടെ കൂടെ ഒത്ത് വന്നെങ്കിലേ തക അതന്നെ രണ്ട് മൂന്ന് മൂട് പുറത്തുണ്ട് പക്ഷെ അന്നിട്ട് അത് വല്ലപ്പൊഴൊക്കെ തൊള്ളൂ ആ
മ്
അയ്ന്റെ പേരിൽ ഞാാനാണെങ്കി ങ്ങനെ ഒർണം ചെയ്യാന്ന് വെച്ച് വേടിച്ചതാ
ആ എന്തായാലും കൊള്ളാം ഒരു ഫങ്ങിയായിരിക്കും
ആണോ നമ്മുക്ക് പിന്നെ ഇവിടെ സ്ഥലൊക്കെ ണ്ടന് കൊഴപ്പ ല്ലല്ലോ വെറുതെ സ്ഥലം ഒഴിഞ്ഞ് കിടക്കുവല്ലേ ഇപ്പൊ മിക് മുറ്റൊക്കെ ഇച്ചിരി ഒതുങ്ങിയല കിടക് ഇതങ് തുറന്ന് അങ് കിടക്കുന്ന കാണുബെ ആ പിന്നെ അത് മാത്രല്ല അല്ലാതെ നമ്മള് ചെടിച്ചട്ടിക്കകത്ത് വെക്കത്തക്ക രീതിയിലുള്ള ചെറിയ നെ എല പോലുള്ളത് ഒക്കെ ഉണ്ടല്ലോ
ആഹ മറ്റേ ആ
ആഹ ആ അതിന്നെ വളരുന്നേ ആഹ ഇന്ന് വാഴച്ചെടി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ ആ
ആ അതൊക്കെ മേടിച്ച അങ്ങനെ എല്ലാം കൂടെ ആ
നിന്റെ പൈസായായിരുന്നോ അതോ വീട്ടില അച്ഛന്റെ
അല്ല അമ്മ എല്ലാരും അമ്മ നോടക്ക പയ്യലന്റെ പൈസയും എല്ലാം കൂടി അത് അയ്യായിരിക്കോ അത് മാത്രം പിന്നെ മകളുടെ വണ്ടിക്ക് ഒന്നും കേയറ്റ ഒകത്തില്ലല്ലോ പിന്നെ അവിടുന്നൊരു അവിടുന്ന് തന്നെ ഒരു ഇത് വിളിച്ച് എന്തുവാ അന്റെ പേര് തെട്ടിയാട്ട ആഹ അത് ഇവ എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് വന്ന പിന്നെ നമ്മുക്ക് ഇതിന്റെ ഒന്ന് രീതി അറിച്ചിട്ട പിന്നെ അവരെല്ലാം നട്ടൊക്കെ തന്നിട്ടാ പോയാ അത് ഒരു പത്തിത്രണ്ടായിരം രൂപ അല്ലാതായി നട്ടു നടുന്നേന് ഈ അറിയാവുന്നവൊക്കെയ നമ്മള് തന്നെ നടന്നേും കുഴപ്പമില്ലല്ല നമക്കിതൊന്നും അറിയത്തില്ലല്ലോ വേണങ്കിൽ ഇപ്പ ഇനി രണ്ട മൂന്നെണ്ണം ഒക്കെ കൊണ്ട് പോയിട്ട് നമുക്ക് അതി അടുത്ത് നടന്നറിയാം അവര് വന്നു നമ്മുടെ മിറ്റം ക്യാക്കി ഒരു ഗാർഡന്റെ രൂപത്തി ആക്കിട്ടൊക്കെ ചെയ്ത തന്ന ആ അവരങ്ങനെ ഗാർഡനിങ്കോക്കെ ചെയ്തുകൊടുക്കുന്നെ അയിന്റെ എല്ലാം ഇവിടെത്തന്നെ പോയ എന്നായട്ട് നമുക്ക് എല്ലാത്തിനും വില കുറച്ചും തരുല്ലോ നമ്മള് വെച്ച ഒന്നവിടെ ഒന്ന്ടെ ആയി ഒരു ഭംഗിയ കാണത്തില്ല ഇതില്ല നട്ടല്ല വരി വരി പോലല്ലേ ചെറുതായിട്ട് നടുകൂടെ നടക്കത്ത രീതിയിൽ ആ അതന്നെ ഓരോ കടകളിൽ ഇരിക്കുന്ന കണക്ക് അതെ പോലെ എന്നിട്ട് നമ്മുടെ മുറ്റത്ത് പോച്ചയൊക്കെ ചെത്തി അതെല്ലാം വൃത്തിയാക്കി
ആ ഇവിടെയാണെങ്കിലും എനിക്ക ചെയ്യണം എന്നുണ്ട് പക്ഷെ സഹായിക്കാനൊന്നും ആരും ഇല്ല ഞാൻ ഒറ്റ കെനൗ
ആ പിന്നെ പൈസ ഉണ്ടെങ്കിയിങ്ങെനെ വി ചെയ്ത് തെരും
പൈസ ഞാൻ മാത്രം വിചാരിച്ചത്രത്തില്ല. നിന്റെ വീട്ടിൽ തന്നെ എല്ലാരുടിട്ടപ്പഴല്ലേ. ഇവിടെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടേയെന്നെ വഴക്ക് പറയും വെറുതെ പാഴാക്കി കളയുന്നെന്ന് പറഞ്ഞ്.
ആഹ് ആണ്. ഇവടെ പിന്നെ സ്ഥലയിഷ്ടം പോലെ ണ്ടായിരുന്നൊണ്ട് കൊഴപ്പമല്ല. പിന്നെ അവര് ചെറുതായിട്ടുള്ള തടം പോലെയ്ക്കെ എടുത്ത് നമ്മുടെ വയലിലൊക്കെ ഇല്ല വെള്ളം വീഴുന്നണക്ക് ചെറിയ ഓട് എ ഓവ് പോലെക്കെ ഇടത്തിടല്ലേ ചെറുതായിട്ട് ചാല് പോലെ വെട്ടി അതുപോലെ. തൊണ്ട് നല്ല ഭംഗിണ്ട് കാണാൻ ഞാൻ ഫോട്ടോ എടുത്തിട്ടേക്കേം.
ഉം. ചെലര് ഇതിന്റെ ഇടക്ക് പിന്നെ ഒരു പൂ പൂള് പോലെ വെച്ചിട്ട് ഇത് വെള്ളവും മീനു കൂടെ വളർത്തും
ആഹ്, നമ്മെക്ക് പിന്നെ അങ്ങനെയൊ ഒന്നൂല്ല എനിക്ക് ഇങ്ങനെ ഒരു പൂവുല. കാരണവെച്ചഴിഞ്ഞാൽ ഒരമ് അമ്പലത്തിൽ പോകാനേ കൊണ്ടു പോയാനായാലും ഒന്നും വേണ്ട ചുമ്മാ ഒന്നു മിറ്റത്തോട്ടെറങ്ങി. കഴഞ്ഞാൽ ഒറ്റ് ചെടിയില്ല. ആ മൂന്ന് മുല്ലേ ഒള്ളൂ. വേറൊന്നുല്ല അങ്ങനെയിരിക്കേ. പിന്നെ കൊറെ തൊളസി
ആഹ് ആഹ്
അയിന്റയിതിൽ പിന്നെ ഞാനങ്ങ്, കൊറച്ച് നാളെണ്ടുള്ള പ്ലാനാ പിന്നെ ഇപ്പഴാ നടന്നേ. എടക്ക് ഒരു വട്ടം ചെന്നപ്പോ കാണ അവിടെ പുതിയതായിട്ടൊന്നും കളക്ഷൻ വന്നിട്ടില്ല അന്നേരം പറഞ്ഞു മോളെ ഇങ്ങനെ കൊറേശെ കൊണ്ടപ്പോന്നതിലും നല്ലത് ഇനി സ്റ്റോക്ക് ഇറങ്ങും അന്നേരം വിളിക്കാം അന്നരം എല്ലാം കൂടെ ഒന്നിച്ച് പോമ്പ ല്ലേ നല്ലത് ആ എല്ലാം അതെല്ലാം ഒണ്ട് അതെല്ല എന്റെ ചെടിക്കാത്ത ചട്ടിക്കാത്ത ചട്ടില് ചെറുതായിട്ട് വരുന്നതേ ഒള്ളൂ ഇതിനെ സംബന്ധിച്ചെന്ന് വെച്ചാ നേരത്തെയിതിന്റെ പൂയുൾപ്പെടെയാ അവര് നമ്മെക്ക് ഇപ്പ തെരുന്നത് ട്ടോ അതിന്റെയൊര് നമ്മെക്ക് കാണാരു ഭംഗി തോന്നും അത്.
ആ ചട്ടിയില് തന്നെയാണോ അതോ അല്ലാതെ കുഴിയെടുക്കു
കുഴീ നമ്മള് അല്ലാതെ ഈ റോസായ്കെക്കെ ആന്നെല്ലേ പ്ലാസ്റ്റിക്കിനകത്താ കിട്ടിയേ ഇല്ല കൊറച്ച് മണ്ണ് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് പൊതിയുല്ലോ അതിലാ അവര് പൊതിഞ്ഞ് തന്നത് അത് നമ്മള് മണ്ണില് വെച്ചു പക്ഷെ ഈ കടലാസ് പൂവ് അങ്ങനൊള്ള ക്ഷെ നം ഞാൻ പറയിലേ വാഴ പോലൊള്ളര് ഐറ്റം. അതെല്ലാം ചട്ടിക്കകത്ത് വെച്ചു.
ഓ ഇപ്പൊ എന്തായാലും വൃത്തിയായി
ആഹ് വൃത്തിയായി വൃത്തിയായി അതിന്റെ ഒരു തെരക്കിലും കാര്യങ്ങളും അന്നേരം പിന്നെ അത് ചെടിച്ചട്ടി ചെടിയൊക്കെ മേടിക്കാനും ഇതിനൊക്കെ പോന് എല്ലാത്തിനും ചെടിക്കും ചട്ടിക്കും എല്ലാത്തിനും കൂടെ ഒരു അയ്യായിരം രൂപയായി പിന്നെ വണ്ടിക്കൂലി ഏ അഞ്ഞൂറ് രൂപങ്ങാണ്ട് പിന്നീട് അവര്ക്ക് ചെയ്യുന്നത് രണ്ടായിരം രൂപ ഇതെല്ലാം സെറ്റാ ക്കിയത് അതങ്ങ് ആയിപോയി ആയി ആയി പിന്നെ അത് ത്രല്ല അവര് ഈ നമ്മുടെ സാധാട്ട് കുട്ട് നേരാന്ന് കിടക്കുല്ലോ പിന്നെ അവര് കൊറെ മണ്ണൊക്കെ എടുത്തിട്ട് കോരി പൊക്കി ഒക്കെ വെച്ച് ആ
ആക
ഗാർഡനിങ് ഭാഗം മാത്രം പൊക്കി മണ്ണ് വെച്ചിട്ടേ ആഹ് തൊഴിലുറപ്പ് കാരെല്ലാം അടിച്ചു പൊക്കുന്ന കണക്ക് മണ്ണെല്ലാം അടിച്ചു പൊക്കി അങ്ങനൊക്കെ അതൊക്കെ രണ്ടായിരം രൂപയുടെ ജോലി അവർ ചെയ്ത് നടയും അതൊക്കെ ചെയ്തല്ലോ
ആഹ് ആഹ് ആഹ്
ഭംഗിവേണ്ടേ നമ്മളൊക്കെ ചെയ്ത് വാരാചല ആയിപ്പോ പിന്നെ എന്നിട്ട് പറഞ്ഞ ഇനി ഇതിനകത്ത് പോച്ച കയറാതെ നോക്കണം ചെറിയ ചെറിയ പോച്ചകൾ ഇനിയിപ്പോ മഴക്കാലല്ലേ വരുമ്പോഴേ അങ്ങ് പിച്ച കഴിഞ്ഞാൽ പ്രശ്ന ഇല്ലെന്ന് ചിലര് ആ ആദ്യത്തെ ഇതുകാണ്ടേ ഉള്ളൂ നമ്മള് പോച്ചയും കേറി ചെടിയും കാട്ടിലും വലിയ പോച്ചയാകും
ആ പുതുമ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യത്തില്ല
ആഹ് അങ്ങനെ ഇതേപോലെ രണ്ട് അവര്ങ്ങനെ പറഞ്ഞു ഇതേപോലെ ആയിരം ഞങ്ങള് ചെയ്ത് കൊടുക്കും പിന്നെ പത്ത് മൂവായിരം രൂപ കൊടുത്തു പിന്നേം വിളിക്കും ഒരു വർഷം കഴിയുമ്പോ അമ്മാതിരി ഞാൻ പറ അങ്ങോട്ട് കേയറൻ പറ്റത്തില്ല വനം പോലെ ആകൂന്ന് കോച്ചാർ
മ്മ്
പിന്നോട്ട് ഇവര് പിച്ചുനന നമ്മൾ എന്ത്വ്വാന്ന് പോലും അറിയത്തില്ല ചെടിയാണോ എന്തോ പിച്ചുന്നേ പോലും നമുക്ക് അറിയത്തില്ലട്ടോ ആഹ്
ഇറ്റക്കു
ആ പിന്നെ നിനക്ക് പോ വല്ലതും എന്തെലൊക്കെ വേണോകി എന്തെങ്കിലും വിളിച്ചാ മതീട്ടോ ഞാഞാൻ കൊണ്ടുവരാ
ഓ അതിനി കിളിച്ചു വരണ്ടേ ആ ഞാൻ പറയാം അവരുന്ന് വാങ്ങിക്കാം
ആഹ് വേണെങ്കിൽ ഗാർഡനിങ് ആയിട്ടുവേണോങ്കിൽ അവരെന്നു മേടിക്ക അല്ലാത ഇപ്പ നമ്മൾ ചെറുതയിട്ട് ഇങ്ങനെ നടാനായിട്ട് റോസ് ചെടിയോ കമ്പോ അങ്ങനെ വല്ലൊക്കെ വേണോങ്കിൽ ചെത്തി ഒക്കെ ഉണ്ട് ഒരുമാതിരി എല്ലോ ലോ ക്കിട് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ആ എന്താലും നീ പറഞ്ഞാ മതി ഞാൻ അങ്ങനെ നീ വിഷമിക്കൊന്നും വേണ്ട ചാടി ഇല്ലാഞ്ഞ ആഹ് ഓക്കെ ചോറൊക്കെ കഴിച്ചോ ആഹ് കഴിച്ചു
കഴിച്ചു കഴിക്കണ്ട നേരം ആയി
ഞ ഞാൻ വിചാരിക്കാൻ ചെയ്ത് നീ എന്താ ഞാനൊന്ന് വിളിക്കാഞ്ഞിട് പോലും നീ എ എന്താ എന്നെ ഒന്നും വിളിക്കാത്തേന് ആഹ് ഓ. ആന്നോ ഞാൻ മെസ്സേജ് കണ്ടില്ല ഡി ഞാനല്ലാതെ വിളിച്ചതാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചെളിയും കാര്യമൊക്കെ ആയോണ്ട് ഫോൺ ഒന്നും എടു തോന്നുല്ലേ ഇനി മറക്കണ്ട നമ്പർ ഇട്ടേക്കട്ടോ ആഹ്. ആഹ് അവിടത്തെല്ലേ ആഹ് ശരിയടാ.